ആഹ ന്താ വർത്താനം
നല്ലർത്താനം
ആഹ ആ എന്താ പണി
പണിയ ഒന്നുല്ല ഫോൺമരിക്കനി ആഹ് കുടിച്ചു ന്തൊക്കെ വർത്താനം.
നല്ല വർത്താനം ഇതേമായിരി വെറുതെങ്ങനെ ഫോണ് മ്മ കളിച്ചിരിക്കയ്ന് അ പ്പൊ പിന്നെഫോണ്ണ്ടായ നമുക്ക് ക ഐമ അങ്ങനെ കളിച്ച
ഉം ബോറഡിണ്ടാവുല
ഇല്ല ബോറ അടിച്ചുല
ഹും
എന്താണ്ന്ന് ചായക്ക് കടിയൊക്കെ?
കഡി പാൻ കേക്ക്ണ്ടാക്കികെന്നു
ഹും
ഉും
ചെക്കത്തെന്
ക്ക് ചോറും, മീനും, എലക്കറി,
ഏഎ
ഹു ഹേ ആഹ കഴിച്ചു കഴിച്ചില്ലേ?
ആഹ കഴിച്ചു കഴിച്ചു കഴിച്ചു മഴ ണ്ടോ അവിടെ?
ഏ ഇല്ല ഇപ്പല്ല നാർത്തെണ്ടായിന്
ആ അവിടെ ഇപ്പ ഒന്ന് ചോർന്നിട്ടുണ്ട്. നാർത്തെ ഉച്ചക്ക് നല്ല കാറ്റു മഴാർന്നു
ആഹാ
ഉം ആഹ ഉച്ചക്കെല്ലാം മായന്ഇവിടിം
ഉംഹും
മയ ആവുമ്പോ സുഖണോ ആ ഒവ് ത്തിരിക്കാനും
ഏ സുഖണച്ചാ സുഖണ്. പക്ഷെ പുറത്തിറങ്ങുമ്പോ നല്ല കതിടാണ്.
ആ പുറത്തിറങ്ങാൻ പറ്റൂല ഒത്തിരിക്കണോൽക്ക് ഹേ ഹെ ഇങ്ങനെ ഇരിക്ക. മഴയ യാ പോറ്ത്ത്റങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ ചാപ്പ്ലികേയ്റ്റ്
ആഹ അതാണ്. നല്ല ഡ്രസ്സ് ഇട്ട്ന്നും പുൊറ്ത്ത്ക്ക് പോകൻ തന്നെ പറ്റൂല
ആഹ
പിന്ന നമ്മള് പുറത്തക്ക് പോയാൽ തന്നെ വേഗം വഴ്ക്കും ചെയ്യും.
ഉം ഭയങ്കര ഗതിടാൻ ഉം
ഇപ്പകൊറ പോവാനണ്ടായിന് ഡ്രസ്സ് വാങ്ങാനും സാധനം മാങ്ങാനൊക്കെ മയ ആയോണ്ട് ഇങ്ങനെ മടച്ച്ക്ക മയാമുക്ക് ഒരു മടിയണല്ലോ പൊറത്തക്ക് എറങ്ങന് ഉം
ഉം ഡ്രസ്സ് എന്ത എന്തെിലും പരിപാടി ഉണ്ടോ
ആഹ് ക്ക് കല്യാണണ്ട്
ഏഹ് ഈ നെരോ
ആഹ് ഇനി ദിവസല്ല ഞ്ഞി ആകെ മൂന്നുസൊള്ളു അപ്പൊ
ഉം കസിന്റെ
ആഹ്
ആഹ്
കസിനാണ് പിന്നെ നമ്മളെ കൂട്ടരത്തിയാണ് അങ്ങനെ
ആഹ്
എല്ലാരും നല്ല മഞ്ഞ കളറ്
ഏഹ് കളർക്കോടാ
ആഹ് കളർ
ഏഹ്
അപ്പൊ പിന്നെ അത് എടുക്കാൻ പോണം അ അങ്ങനെപ്പോ നമ്മള കടയിലൊക്കെ പോയി ഇട്ത്തെച്ചെ സാധനം തന്നെ ഉണ്ടാവൊ ലൊ അട്ച്ച് ച്ചതെന്നെ അപ്പൊ പിന്നെ എപ്പൊ ചെന്നാലും തലേന്ന് പോയാലും കിട്ടും മയാ ആയൊണ്ടും
കെരുന്തുന്ന കിട്ടാനേകാരം പണി
ആഹ് അത്ണ്ടേ ഞമ്മക്ക് ഒരു കണ്ണ്പുടിച്ച സാധനം പറ്റണ്ടേ
ആഹ്
കൊറെേ കാട ഇങ്ങനെ കയറി ഇറങ്ങണ്ടിവരും
പിന്നെ
ഇയാൾക്ക് ഈ ഞായറാഴ്ച പരിപാടിയൊന്നുംല്ലേ
ഈ ഞാറാഴച്ചപരിടുന്നില്ല ഉം ന്നെയാഴച്ച പറ്റണെങ്കിൽ പൊറത്ത് പോണം
ഏഹ് ഏഹ് ടൂറോവാ
ഏ അല്ല വെറുതെ പോവ
ആഹ് വെർതെ ചായ കുടിച്ചാനൊക്കെല്ലേ പുറത്ത്ന്ന്
ഉം
ആരൊക്കെ പോണത് പെരിന്നോ അതോ ചങ്ങാഴ് ച്ചിയാളോ
അത് ഫ്രൻസ് ഉം ആഹ്
ആഹ് ഓലപ്പം പോയ്മ്പതന്നെ നമുക്കൊരു രസ
ആഹ് അപ്പൊ തന്നെ നല്ലരസാണ്
കൊറെേ ഫോട്ടോ എടുത്ത് പിന്നെ അക്കൊ ഒരു ഓർമ്മെണല്ലോ
ഉം
ഉം എങ്ങട്ടാ പോണേ ദൂരസ്ഥലത്തക്കാ
ഏഹ് അല്ല ഇവിടെ അടുത്തൊരു കഫേണ്ട് ഉം
ഞ ശനിയാഴ്ച പോവേക്കാരല്ലേ അങ്ങട്ട്
ആഹ് ഉം
എന്നിട്ട് ചായ കുടികഴിഞ്ഞൊ പേൻ കേക്കും കൂട്ടി ചാ
ആഹ് കുടിച്ചു ഇങ്ങളു കുടിച്ചില്ലേ
ആ ന്ന ഞാനും ചായയാന്. ഞാന്പ്പ ചോറ് തിന്നട്ടോള്ളു അപ്പ ഞിങ്ങനെ ചായ
ഏ ൻന്തേന് കൂട്ടാന്.
ഇന്ന് ഇവിടെ സോയാബീനും എലക്കറിം
ആഹാ
ഉും
മുതിരപ്പേര് പിന്നെ ഹും ഹും ഞാനിന്റെ പെരിയിലായയോണ്ടേ നമ്മക്ക് നമ്മളെ പെരിയിലാവുംബ പ്പൊ നേരത്തിന് മ്മള് ഭക്ഷണം കഴിക്കുല്ലല്ലോ? അപ്പൊങ്ങനെ ഫോൺമ്മേ തോണ്ടി തോണ്ടി ഇപ്പളാണ് ചോറ് തിന്ന്ണ് ഞിചായ ഇങ്ങനെ ഇങ്ങനെ കുടിച്ചണം.
ആഹാ
എന്തേലും കടിം കൂട്ടിയാണ്ടൊക്കെ
ആഹഹാ
ഉും നാളെ വെള്ളിയാചയാട്ടെന്താ?
ഷെ വെള്ളിയാചയായിട്ട് അറിയില്ല. സ്പെഷ്യൽന്തേലും ഉണ്ടാവും.
ആഹാ ഹ്
മ്ം
അവിടെ കുട്ടിയാളെ ഒച്ച ഒച്ചൊക്കെ കേൾക്ക്ണ്ടല്ലോ?
ഏ ആഒക്കണ്ട് കൾളിച്ചാന് ഒക്കെ ക്ലാസ് കഴിഞ്ഞ് വന്നക്കല്ലേ ഉും മം ഹേ
ടി. വി കാണുണോയ്യിച്ച കുട്ടിയാള്
ആഹാ
ഏ ല്ല
പിന്നെ കുളിയൊക്കെ കഴിഞ്ഞുന്നിട്ട്.
ആഹാ കഴിഞ്ഞു. ഹും
ഈ സമയത്ത് നമുക്ക് കുൾച്ചാനും മടിയ്കാരം വള്ളം നല്ല തണുപ്പായോ ണ്ടേ
ഉം മയൊക്കെയൊണ്ട് കുൾച്ചാനും മടിയാകാരം
ആ വേനൽക്കാലത്ത് കുൾച്ചാന് എപ്പളും പ്പളും പുതിയകാരം പോ വള്ളും ണ്ട് ണ്ടാവുല്ലഹും മഴക്കാലത്ത് ഒരട്ടം തന്നെ കുളിച്ചാനും മടിയാണ്. ആഹ ഹും ഹു
ഏ നാർത്ത കടക്കൂലേ?
ആഹ കടക്കലിണ്ട്.
ബടെ പിന്നെ നാര്ത്തെയൊന്നും കടക്കൂല.
ഏാ എപ്പഴാട്ക്കല്
ഹും ഞങ്ങള് പതിനൊന്നര, പന്ത്രണ്ട് മണി, ഒക്കെ ആവും
ആഹ ചിൽപ്പോ പൈനൊന്ന് മണിയൊക്കെ ആവും.
ഏ എല്ലാരുംപാടെ വർത്താനം പറഞ്ഞാ ണ്ടോ?
ഉംഹും
ബടെ എങ്ങനെ ആയാലും തട്ടിം മുട്ടിയും പതിനൊന്ന്, പന്ത്രണ്ട്ണിയ ആവും. ചെക്കന്മാരൊക്കെ പോറ്ത്ത്ന്ന് വരാണ്ട്.
ആഹ ചിൽപ്പോന്ന് നല്ലനാർത്തയാവും ചിൽപ്പോന്ന് നല്ല വെഗിയാവും.
ആഹ കറക്റ്റ് ആയിറ്റോരു സമയം ണ്ടാവുലല്ലെ?
ഏ ഇല്ല. ഹു ഉും
അപ്പൊ പിന്നെ മഴ ആയ കൊണ്ട് നല്ല സുകാണല്ലോ ഉറങ്ങാന്
ആഹ് ഉറങ്ങല് സുഖാണ്
ആ രാവിലെ നീച്ചാനാണ് മടി
മടി ഉം
രാവിലെ നീച്ച് രാവിലെെന് നല്ല തണപ്പാണല്ലോ രാവിലാവകുമ്പോ ഒന്നും കൂടി തണപൈകാരം ഇന്നല അവിടെ നല്ല മഴ പെയ്തിനോ
ഇന്നലെ വലിയ മഴ ഇണ്ടായില്ല എന്നാലും അത്യാവശ്യംക്കെ ഉണ്ടായിന്
ഇന്നലെ ഇവിടെവെല്ല്യ മഴ പെയ്തിട്ടില്ലേന്
ആഹ്
രാവിലെ പെയതുന്നല്ലാതെ ഉച്ചക്കൊക്കെ നല്ല വെയിലേനി
ഏഹ്
ഇന്ന് ഇപ്പോ ഉച്ചക്കൊക്കെ പിന്നിം മയ ഇണ്ട്
ആഹ്
ഇപ്പൊ മഴുണ്ടോ അവിടെ ആഹ് ഉച്ചക്ക് മഴയും കാ ഇവിടെ അവിടെ ഒച്ചക് മഴിയിം കാട്ടുണ്ടായിനോ
ആ ചെറിയ മഴ ഇണ്ടായിനി നല്ല കാറ്റും ഉണ്ടായിനി
ഏഹ്
ഉം
മഴപെയ്തോണ്ട് പുറത്ക്ക് പോകാനും വെജല്ലോല്ലേ
ആഹ് മടിയാണ്
മ്മ് ഡ്രസ്സൊക്കെ നനയും ചെയ്യും ആകെ
അഹ് ആകെ ചപ്ലിയോകെആയിക്കാരം
കൊളും പോവുലല്ലോ പുറത്ത് കളിച്ചാന് മഴായായാല്
ഏഹ് ഇല്ല മ്മ്
പിന്നെ വേറെ എന്തൊക്കെ അങ്ങനെങ്ങനെ പോണ് ഇപ്പോവിടങ്ങനെ കടകാണ് എന്താ അവിടെ പണി കടക്ക ഇരിക്ക നിൽക്ക
ഞാൻ ഇരിക്കാണ്
ഏഹ് എഹെ പൊറത്തിരിക്കാ സിറ്റോട്ടിലിരിക്ക എഹ് വർത്താനം പറയാൻ ഓലൊന്നും ഇല്ലേ വന്നിട്ടില്ലേ ആരും
ആർത്താനം പറയാന് ഇവിടെ ഇലോളൊക്കെ ഇണ്ട്
ഏഹ് ഈ സമയത്ത് സിറ്റോട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കാന് നല്ലരസാല്ലേ
മയം പെയ്ത് ചായൊക്കെ കുടിച്ച് ഇങ്ങനെ കാണൻ
ആഹ് ആഹ് നല്ല സുഖമാണ് ഉം
ശനിയാഴ്ച എപ്പളാ ഇന്നിട്ട് വൈന്നാര പോണ്
ആഹ് മഴയില്ലാത്ത ടൈം നോക്കണം ഇപ്പൊ ഈ മഴയായതുകൊണ്ട് പുൊറത്തിറങ്ങാന്ന് നല്ലമടിയല്ലേ
ആഹ് വണ്ടിയില് കേയറി പോണ്ടി വരുല്ലേ അങ്ങട്ട് ആഹ് കൊറെ കൂട്ടാരത്തി ആൾ വരുന്നുണ്ടോ
ആഹ് ഇല്ല ഒരു അഞ്ചാറാൾക്കാരൊക്കെ
ഏഹ്
ഉം
പയെ ഫ്രണ്ട്സാ
ഏ അല്ല എപ്പോഴും ഇണ്ട്
ആഹ് ഇപ്പഴും ഒപ്പം പഠിച്ണ ആൾക്കാരേക്കാാരല്ലേ ആഹ് വെറുതെ കൂടാ പറ്ണാണ്ട് കൂടയ്ക്കാരല്ലേ
ഉം ആ വീട്ടിലിരിക്കുമ്പോ മ്പോറടില്ലെ
ആഹ് അതന്നെ പയേ ചങ്ങായിച്ചാളെ ഒപ്പം കൂടലില്ലേ അപ്പൊ
ആഹ് ണ്ടെയ് ഉം
അത് ഇപ്പോ കഴിഞ്ഞാഒക്കെ കൊറെ കാലം കഴിഞ്ഞാഒക്കെ ഒരു ഓർമ്മയരിക്കും
ഉം സ് പയേതൊക്കെ ഒരു ഓർമ്മന്നെ ഉം
താ കഫേ
ഏ അല്ല ഇമ്പടന്ന് കുറച്ച് പോണം ഉം ആഹ് ഉം
നല്ല അടിപൊളി കഫെണ്
ആഹ് ഫോട്ടോ എടുക്കാൻ പറ്റിയൊക്കെ
ആഹ് നമുക്കിപ്പോ മെയിനായിട്ട് വർത്താനം പറയാനും ഫോട്ടോ ഇട്ത്താണ്ട് ഫോണിൽ ഇടാനാണല്ലോ
ഉം ആഹ് അയിനാണ്
റീൽസ് ണ്ടാക്കാനും പിന്നെ അതൊരു ഓർമ്മക്കൂട്ടാണ് ആഹ് പൊസ്റ്റ് ഇടാനും
ഉം
ആഹ് ആഹ് ചെങ്ങായ്ച്ചിയാളോടൊക്കെ ഇന്റെ ഒരു കുശലാന്വേഷണം പറഞ്ഞോണ്ട്
ആഹ് പറയേണ്ട്
ആഹ് എന്താന്നട്ട് അന്ന് കഴിക്കണ് തീരുമാനിച്ചീണ്ടാവില്ല അവ്ടന്നെയ് ക്കാരല്ലെ തീരുമാനിച്ചിന്
ആഹ് അവിടുന്ന് തീരുമാനിച്ചണം
അലരമമ്പാടെ കൂടുമ്പോ ഓരോ വെറൈറ്റി വിഭവങ്ങൾ ഇടുക്കാലോ
ഉം എന്ന ഓക്കെ പിന്നെ വിളിച്ചട്ടാ ഉം